ഹലോ. ഹലോ കേൾക്കുന്നില്ലേ. കേൾക്കുന്നില്ലേ. ആ കേൾക്കുന്നുണ്ട് ജോലി കഴിഞ്ഞോ. ഹലോ. ഓ റേഞ്ചില്ലേ.
ആ, ഇപ്പാ കേക്കാം.
ആ, നേരത്തെ എന്തൊരു ബുദ്ധിമുട്ട് പോലെ ഇണ്ടായിരുന്നു.
ആഹ്, എനിക്കൊന്നും കേൾക്കാൻ പറ്റണ്ടായില്ല. ആ കഴിഞ്ഞു കഴിഞ്ഞു നിന്റെയോ
കഴിഞ്ഞു.
കുട്ട്യാള്, സ്കൂളിൽ പോയോ.
ആ സ്കൂളില് പോയിക്കാണ് അവിടെ സ്കൂളിൽ പോയോ പിള്ളേരൊക്കെ
ഏയ് ഇല്ല ഇവിടെ പോയിട്ടില്ല പനിയാണ് രണ്ടു ദിവസായിട്ട്
ആ
എന്നാല മ് പോയി ഇന്നാല പനി കൂടി പിന്നെ ചെവി വേദന എടുക്കന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു എന്നിട്ട് ആശുപത്രി പോയി സപ്പോസിറ്ററ് വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോക്കും കുറഞ്ഞു
ആ രണ്ടാൾക്കും പനി വന്നോ
ആ ഒരാക്കെ ആദ്യം വന്നു കുറഞ്ഞ അടുത്താക്കന്ന് ഇപ്പ ചെറുതായിട്ട് തുടങ്ങിട്ടുണ്ട് അത് വല്ല്യപടുല്ല മൂന്ന് പനി വന്ന അത്ര കൊറച്ചു പ്രശ്ന ഉള്ളു അവന് ശ്വാസം മുട്ടുണ്ടല്ലോ അപ്പൊ അതാരണം ചുമ തൊടങ്ങി ഇച്ചിരി കൂടി വന്ന് കഴിയുമ്പോക്കും പ്രശ്‌നാവും ശ്രദ്ധിക്കണം അത് കാരണം
ഏ വീട്ടി തന്നെ മറ്റു ന നെബുലൈസേഷൻ ചെയ്യാറുണ്ടോ വീട്ടില്
നെബുലൈസർ നെബുലൈസർ ഉണ്ട് പക്ഷേങ്കി അത് അധികം ഉപയോഗിക്കാറില്ലപ്പോ
ആ ആ അതങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലന്ന്
അല്ല ഉപയോഗിക്കുന്നോണ്ട് കോ തൊന്നൂല
ആ
ഇൻഹേലർ ഉപയോഗിക്കുമ്പോ നേരിട്ട് കിട്ടുവല്ലോ മരുന്ന് ശ്വാസകോശത്തിലേക്ക് നേരിട്ട ട്ട് ഹ് കിട്ടൂന്ന പറയണ ഇൻഹേലർ ഉപയോഗിക്കുമ്പോ അപ്പൊ പിന്നെ നെബുലൈസേഷന്റെ ആവിശ്യല്ലന്ന്
ആണ നിമ്പ്സ് ഞ്ചഷൻ എ മറ്റെ ചെയ്യുന്ന അല്ല ഇൻഹെലൻ എടുക്കുന്നുണ്ടല്ലേ
ആ അത് ഇപ്പൊ എടുക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞേ നെബുലൈസിംഗ് ഇപ്പ ആവശ്യമില്ല ഇപ്പ ആ എന്തായാലും ഇൻഹേലറ് എല്ലാ ദിവസവും ഒരു നേരം എടുക്കുന്നുണ്ട് രാത്രി അപ്പൊ പിന്നെ വേണ്ട അപ്പ ഈ ആഹ അതെ അതെ ഇ നെ ബലേസ് ചെയ്യുമ്പോ തന്നെ അധികം നമ്മുടെ ബോഡിയിലേക്ക് ശരീരത്തിലേക്ക് അധികം ചെല്ലുന്നില്ലല്ലോ മരുന്ന് പകുതി പുറത്തോട്ടാ പോവ അതുകൊണ്ട് നെബുലേസർ വേണ്ടാന്ന് പറഞ്ഞേ
ഉം മോനാണ്പ്പ ആഹ് ബുദ്ധിമുട്ടുള്ളത് ശ്വാസമുട്
ആഹ് അതെ അതെ മോനാണ് നേര്ത്തൊന്നും കൊഴപ്പുണ്ടായില്ല ഇത് പ്പ വടെ വന്ന് എനിക്ക് തോന്നണ് കൂടുതല് അട്ത്തെ നറയെ പൂച്ചെണ്ട്
ആഹ് അതിന്റെ അലർജിയാ ആയിരിക്കുല്ലെ
അതിന്റെ ആയിരിക്കണം പിന്നെ തൊട്ടട്ത്ത ഗാതിപോട്ടല്ലേ അയിന്റെ പഞ്ഞിയൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത രീതില് വര്ന്നുണ്ടാവും.
ആഹ് അല്ലേലും ചെലപ്പുള്ളേർക്കിനാർജിണ്ടാവും ഇതെന്തിന്റെന്ന് കണ്ടുപിട്ച്ചില്ലെങ്കി പിന്നെ അത് പിന്നേ ബുദ്ധിമുട്ടായിരിക്കും.
കൂടുതലും പൊടിയാന്നാ പറഞ്ഞേ ഡോക്ടർ. ആഹ് പൊടീനട്ത്തേക്കുടി
ഹോമിയോ കാണിച്ചോക്ക്യാര്ന്നോ? ഹോമിയ ഹോമിയോ ആഹ്
അതൊരു എന്ത പറയാ എട്ടു മാസത്തോളായി കഴിക്ക്ന്നെ
ആണോ ഉം ഉം
ആഹ് അത് കഴിക്കുമ്പോ കൊറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്നേ അവനൊരുപാട് തണുപ്പ് ചെല്ലാനും പറ്റില്ല അതുപോലെന്നെ പൊടിം
ഐസ്ക്രീമൊക്കെ കഴിക്കുവൊ എങ്ങനെയാ
അത് കഴിച്ചേന്റൊണ് ഇപ്പൊ പ്രശ്നം കഴിഞ്ഞ ദിവസം രണ്ട് സിപ്പപ്പ് കഴിച്ചു.
ആഹ്
തണുപ്പ് ഒന്നും കഴി ക്കരുതന്നാ പറഞ്ഞേകാണെ
അല്ലാത്ത സമയത്ത് പക്ഷെ മഴപെയ്തെങ്കിലും അത്ര തണുപ്പ് ഒന്നുയി ട്ടില്ലല്ലോ
ആഹ് അതെ അതെ അല്ല ഇവന് പൊതുവേ തണുപ്പ് പ പറ്റില്ല പ്രശ്നമാണ്
ആഹ് ആ അവക്ക് കൊഴപ്പലല്ലോ മോൾ മോൾക്ക് ന്റെ അവള് കഴിക്കില്ലേ തണുപ്പൊക്കെ
തണുപ്പ അധികം കഴിക്കണ്ടന്ന അവളുടെ അടുത്തും പറഞ്ഞേക്കണത് അവക്ക് ചെറുതായിട്ടെ അടിനോയിടൂണ്ട്
ആഡിനോയിഡ് ഇണ്ട ആഹ് ഇവിടെ മോനുണ്ട് അഡിനോയിഡിന്റെ പ്രശ്നം അവൻ സ്ഥിര രാ ആഹ് ഡ്രോപ്സ് വെക്കുന്നുണ്ട് ഡ്രോപ്സെ ഒഴിക്കാൻ പറഞ്ഞിട്ട് ആ ഡ്രോപ്സ് സില്ലേ ആ തരുന്നത് അടിനോൽഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ആ അപ്പൊ അത് സ്ഥിരായിട്ട് ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ അതിനി ഒഴിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവൂല കിതപ് എന്തോ ഒരു ബുദ്ധി ബുദ്ധിമുട്ട് പോലെ ഉണ്ടാവല്ലോ
ആ ഉറങ്ങാൻ പറ്റില്ല
ഉറങ്ങാൻ പറ്റി
രാത്രി അതെ അതെ ഇപ്പ തന്നെ ആൾടെ പല്ലിന്റെ മോണയുടെ ആ ഒരു ഷേപ്പ് ഒക്കെ മാറിത്തുടങ്ങുന്നുണ്ട് അപ്പൊ
ആ അതങ്ങനെ ആ അടിനോഡിന്റെ പ്രശ്നം ഉള്ളവർക്ക് അതേപോലെ വാഴയൊക്കെ തുറന്ന് ഇങ്ങനെ ഉറങ്ങണ സമയത്ത് ഫേസ് മൊത്തം മാറുന്ന് പറയണ അവരെ കണ്ടു കഴിഞ്ഞ അറിയാൻ പറ്റുന്ന് കുട്ടികളെ
അതെ ഇവക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല ആദ്യം കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ വേണോന്നാ പറഞ്ഞേ പിന്നെപ്പോൾ ഞങ്ങള് ആ ഏകദേശ എഴുപത് ശതമാനം ത്തിന്റെ അടുത്ത് ആ വലുതായിട്ടുണ്ട്ത് കഴിഞ്ഞ കൊല്ലം നോക്കിയപ്പോ
അപ്പൊ അതിന് എന്ത് ടെസ്റ്റ് ചെയ്യണ ഇവര് പെർസെന്റേജ് പറയണ്ടല്ലോ
ആദ്യം തന്നെ ഞങ്ങള് എക്സറേ എടുത്ത് നോക്കിയാരുന്നു അപ്പൊ അതിന്റെ ഈ ഇ എൻ ടി നെ പ്രത്യേക ത്തുള്ളൊരു ഇ എൻ ടി ഡോക്ടർ തിനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചായിരുന്നു അപ്പൊ പറഞ്ഞ് ഇങ്ങനെ അത്യാവശ്യം ഒട്ടും കിട്ടണില്ല ശ്വാസം കിട്ടണില്ല ആള് രാത്രി ഉറങ്ങി ഇട കിടക്ക എണീക്കും കാരണം ശ്വാസം കിട്ടാതെ അപ്പൊ നോക്കിയപ്പോൾ അപ്പോഴാണ് ഇത്രയും വലുതായിരിക്കുന്നത് ഉടനെ തന്നെ ഏഹ് ഓപ്പറേഷൻ ചെയ്യണന്ന് പറഞ്ഞ ക്ഷെ ഹോമിയയിൽ കാണിച്ചു കഴിഞ്ഞപ്പോ അത്യാവശ്യം നല്ലോണ്ണം കൊറഞ്ഞു അപ്പ ചെറിയ രീതിയള്ളു
ഉം ആഹ് അപ്പൊ ഇവന് ഇതേപോലെ തന്നെ പ്രശ്‌നം ആയി എക്സ് റേ എടുത്തായിരുന്നോ അപ്പൊ എക്സ്റേയില് പക്ഷെ വല്യ പ്രശ്നം ഇല്ല ചെറിയ രീതിയിലെ ഉള്ളു അപ്പൊ അതിന് ഇതുപോലെ ഈ നസൽ ഡ്രോപ്സോ അതിങ്ങനെ ചെയ്ത് വേച്ചാൽ മതി. അങ്ങനെ മതിന്നാ പറ ഞ്ഞത്. ആ തുടക്കൊക്കെ ഭയങ്കര മടിയായിരുന്നു അത് ഒഴിക്കാൻ വേണ്ടിട്ട് സമ്മതിക്ക ത്തില്ലായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് ഓഴി അങ്ങനെ ഒഴിക്കണ കൊണ്ട് പിന്നെ കൊഴപ്പമില്ല ഇപ്പ അവൻ തന്നെ ആയാലും ഒഴിക്കും ഒഴിക്കുന്നുണ്ട്. ഒഴിക്കാങ്ങനെ കുഴപ്പില്ലാരുന്നു അങ്ങനെ കുറച്ചു നാൾ ഇങ്ങനെ മുടങ്ങി കഴിഞ്ഞ പിന്നെയും ഇതേപോലെ തന്നെ ശ്വാസ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കണ്ട്. അപ്പ പേർസന്റെജ് ഒ ഒന്നും പറഞ്ഞുതന്നല്ലോ അതിനെ വേറെ ടെസ്റ്ററ്റ് ചെയ്ത് എക്സറേ കഴിഞ്ഞിട്ട്
ഇല്ല പുള്ളി അത്യാവശ്യം കണ്ടപ്പ തന്നെ ഏതെങ് ഇത്രയും ഏകദേശം ആ വലുതായിരിക്കാണ് അപ്പാ നല്ല ബുദ്ധിമുട്ടുണ്ടുന്നാ പറഞ്ഞേ
ആ ചില പിള്ളർക്ക് വേറെന്തോ കൂടുതല ഉള്ള പിള്ളേർക്ക് വേറെന്തോ ചെയ്യുന്നുണ്ടതോണോ അല്ലോ വേറെന്തോ ടെസ്റ്റ്
ആ അത് എനിക്ക് എനിക്കിയില്ല ഇവളടെ കാര്യത്തില്‌ പറഞ്ഞേ അത്യാവശ്യം ആ എക്സ്റേയില് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും നമുക്ക് ആ ഓക്സിജൻ കടന്നു പോകൻ അധികം സ്ഥലം ഇല്ല ആ സമയത്ത്. ഇപ്പൊ കൊഴപ്പില്ല ആൾക്ക്.
ആ
ഞങ്ങക്ക് ഇതുപോലെന്നെ ഇപ്പാ ഹോമിയോ കഴിക്കുന്നുണ്ട്. അതെ ഹോമിയോ ഇപ്പൊ സ്ഥിരായിട്ട് കഴിക്കണ്ട്. ഈ മൂക്കില് ദെശവളർണേന്റെ
ആവുവ ആ
എല്ലാ ദിവസവും ഉണ്ട് ഇപ്പൊ കഴിക്കാന്. അപ്പ ആ അത് കഴിക്കുമ്പോ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട് ആളുടെ
ഇവര് എങ്ങനെ പാലൊക്കെ കഴിച്ചോളോ പാല് കുടിച്ചോളോ
ഞാൻ സ്ഥിരം കൊടുത്തോണ്ടിരുന്നതാ അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഈ കഫക്കെട്ട് കൂടൂലേ
ആ ആ പയേത് അല്ലെ
പിന്നെ വ്യത്യാസവും അതുപോലെ എന്നിട്ട് ഓറഞ്ച്കൊടുക്കുവായിരുന്നു. ഓറഞ്ച് നന്നായിട്ട് കഴിക്കും അപ്പത് കഴിക്കും. കൊടുക്കാൻ പാടില്ല. അപ്പൊ അത് കാരണം ഞാൻ നിർത്തിവല്ലപ്പോഴും മുന്തിരിക്ക് കൊഴപ്പമില്ലന്ന് തോന്നുന്നു ഓറഞ്ച് ഏ ഈ വിറ്റാമിൻ സി
ആഹ് കഫക്കെട്ട് കൂടാ കുറച്ച് ബുദ്ധിമുട്ട് ണ്ട് പക്ഷെ ഈ മൂക്കില് ക്കില് ദശ വളർന്നാരണം നെയ്യധികം കൊടുക്കാൻ പാടില്ല പാല്- പിന്നാ അതുപോലെന്നെ ഓറഞ്ച് ഒട്ടും കൊടുക്കണ്ടാന്ന പറഞ്ഞെ എന്നാലും ഞാൻ വല്ലപ്പോഴും കൊടുക്കൂട്ടാ കാരണം വൈറ്റീന്നു പോവാൻ നല്ലതാള്ള അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഓറഞ്ച് കൊടുക്കും പരമാവധി കൊടുക്കണ്ടാന്നാ പറ ഞ്ഞെ
എന്നാ ഇവനോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊന്നും പ്രത്യേയിച്ച് പറഞ്ഞൊന്നൂല്ലട്ടാ ഇന്നത് കൊടുക്കാൻപാട് ല്ലാന്നോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല
അവന് ചിലപ്പേ അധികം ബുദ്ധിമുട്ട് ഇണ്ടാവില്ല അതായിരിക്കും
പിന്നെ പാല് കുടിക്കില്ല മുട്ട കഴിക്കില്ല അതൊന്നും കഴിക്കില്ല ഓറഞ്ച് ഇഷ്ടമാണ് ഓറഞ്ച് കഴി ക്കാറിണ്ട് മുന്തിരിയൊക്കെ ഇഷ്ട്ടാണ് ഫ്രൂട്സാ ഇഷ്ടം ഓറഞ്ചും ഇതൊ മുന്തിരിയിതൊക്കെയാണ്
ആ ഞങ്ങള സ്ഥിം അടു
ആ
ത്ര
ആ പാലൊക്കെ കുടിക്കാനിവന് ഭയങ്കര മടിയണ് പാല് കുടിക്കണെങ്കിൽ തന്നെ ബൂസ്റ്റ് ഇട്ടിട്ടുള്ളെക്കേണ് അത് കുടിക്കാണെങ്കിൽ തന്നെ കുടിക്കുള്ളു അതന്നെ മണ നമ്മക്കൊക്കെ നോക്കി കുടിക്കണ അത് തന്നെ മടിയ എന്ത് മടി എന്നറിയാമ മണത്തോക്കാതെ കുടിക്കില്ല പിന്നെ നമ്മള് ദേഷ്യ പ്പെടുമ്പേണ്
ക്കില്ല
ഉം ബൂസ്റ്റ് ഇല്ലാതെ കാര്യം ബൂസ്റ്റ് ഇട്ടിട്ട് ഒരു ഗുണോല്ല
എന്തായാലും ഓറഞ്ച് അധികം കൊടുക്കണ്ട ഞാനും ആഴ്ചേല് രണ്ടും മൂന്നോസോക്ക ഞാൻ കൊടുത്തോണ്ടിരുന്ന എൻന്റെ വീട്ടില് ഓറഞ്ച് ഇണ്ട്
ആണോ ഓറഞ്ചക ആ ണ്ടാവോ
എന്താ
മുമെന്റ് ഇണ്ടാവോ ഹലോ ആ ആഹ് ആണോ
കേക്കണ്ട് ആ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതെട് ത്ത് പിഴിഞ്ഞു കൊടുക്കായിരുന്ന് മിക്കപ്പോഴും
ഉം ഉം അതാര അച്ഛനാണൊ നടന്നെ
എന്റെ വീട്ടില് ട്ടോ ഇവിടെയല്ല
ആ മനസ്സിലായി ആ അവിടെ ആരാ
ആ ഹ് ആ അതെ അതെ
ആ
കൊറേണ്ട് ഏ അമ്മക്ക് വയ് - യ്യാ അമ്മ ഇപ്പ കൊറേ നാളായിട്ട് റെസ്റ്റിലാണ്
എന്ത് പറ്റി
അത് ഫൈനലിഞ്ചിറെടാ ന്ന് പരമാവധി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ പറയാ കൊറേ നേരം കെട ക്കാ കൊറേ നേരം ഇരിക്കാൻ പറ്റില്ല അവൾക്ക് ഇര്ന്ന് കഴിഞ്ഞാ ചെലപ്പ ബോധംകെട് അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥതയ്ണ്ട്.
അപ്പൊ അതോണ്ട് ഇങ്ങോട്ട് ഒന്നും വരാറില്ലായിരിക്കോ?
ഏ അമ്മ എങ്ങും പോവാറില്ല വീട്ടിൽ തന്നെ. അത്യാവശ്യം വരുമ്പോ എടക്ക് ആ ഞാൻ എടയ്ക്ക് അങ്ങട് പോവും എടയ്ക്കൊന്ന് ആശുവത്രി പോ ന്നല്ലാണ്ട് വേറെ എങ്ങും പോവില്ല.
ആണോ? അനിയത്തി വരാറ്ണ്ടോ?
ശരി ട്ടോ, വിളിക്കാം.
ഓക്കെ